ഒരു വിവരൂല്ലലേ ഇവിടെണ്ട് ഇവിടെണ്ട് ഏ എവിടക്കാ പോണ്
ഞാൻ ഇവിടെണ്ട് എവിടെ ഒരു വിവരവുമില്ല ഒച്ചപ്പാടൊന്നും കേൾക്കാനില്ല നഞാൻ വിചാരിച്ചു ഇജ്ജ് കിടന്ന് ഉറങ്ങിക്കുണോ എ
കിടന്നു ഉറങ്ങീട്ടൊന്നുമില്ല കിടന്നൊക്കെ ചെയ്ത്ക്ക്ണ് ഉറങ്ങാനൊന്നും ഒഴിവ് വേണ്ടെപ്പോ
ഹ്ഹാ
ഉ
തലവേദന വന്ന് കണ്ണുവേദനൊക്കെ മാറിയാ
ഹ്ഹാ
ഹ്ഹാ നോക്ക് ചോറ് വൈക്കാ വന്ന് കിടന്ന് കെടുക്കാലേ കുത്തിമറിയ
ചോറ്ന്നാ പിന്നെ കട കിടക്കാ ഫോണു മ്മെത്തോണ്ട അതെന്നെ പണി
ശരിക്ക് പറയാണെങ്കിൽ പറ ഞാനൊന്ന് വന്നോക്കട്ടെ അന്റെ പേരെന്റെ ചിട്ട വാറൊക്കെ വൃത്തിയാക്ക്ണ്ട് വൃത്തിയാക്ക്ണില്ലേ ആവോ
വരാത്ക്കാ നല്ലത് എല്ലാരും ആകെ കാട് പൊന്തീക്ക്ണ് ഹ്ഹ്ഹ് മിറ്റത്തൊന്ന് എറങ്ങാൻ ഒഴിവാണ്ടേ
അല്ല സെരിന്നെണ് മിറ്റടി ഒന്നും ഉണ്ടാവൂലല്ലേ ഇപ്പൊ മാഴന്റെ പേരും പറ്ഞ്
മഴ ആ അത് സരിയാ മഴ ആയതൊണ്ട് പിന്നെ ആരും വരില്ലലോ മഴയാണെന്ന് പറഞ്ഞ് മിറ്റടിച്ചൊരിയേതാന്ന് പറ്ഞ്ഞാമതി
സെരിന്നെണ് കച്ചറൊക്കെ ണ്ടാവോ എലക്കെ വിക്കോ ഏ എലോക്കെ വീണിട്ടുണ്ടാവോ
ഒരു പുളിയുണ്ട് ഒരു സൈഡില് ആ പുളിമെന്ന് എലങ്ങാട്ട് കോയ്ഞ്ഞിട്ട് ഞാൻ പിന്നെ ചൂല് കൊണ്ട് നീക്ക്യാലും കൂടി നീങ്ങൂല ഉം പുളി ഉണ്ടാവുമ്പോ പുളിനെ ഭയങ്കര ഇഷ്ടാണ് അല്ലെങ്കി പുളീനെ കണ്ണ്ട്ത്താ പുളിയുണ്ടാവുമ്പോൾ പുളിനെ നല്ല ഇഷ്ടമാണ് പുളി കഴിഞ്ഞാ പിന്നെ പുളിനെ പുളിനെ കണ്ടൂടാ ഇഹ്ഹ് ഹ് ഹ് ശ് ഹ്ഹ്
ണ്ടാവലുണ്ടോ കായ്കല്ണ്ടോ
ആ ഉണ്ടെയ് ആ കായ്ച്ചല്ണ്ട് ഞങ്ങൾ ഉപ്പ്ട്ട് പിന്നെ പീടീന്ന് വാങ്ങലെന്നെല്ല പുളി
തന്നെ ഞാന് കൊടംപുളിയാ ഉപയോഗിക്കല് ഞാൻ സാദാപ്പുളി ഉപയോഗിക്കൂലല്ലോ കറിക്ക്
അത് പറഞ്ഞു ങ്ങള് ഇന്നാള് ങ്ങക്ക് ഇഷ്ടല്ലാലേ ഇന്ക്
ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഇന്റെ പള്ളക്ക് വജ്ജാഞ്ഞിട്ട് ഈ അസഡറ്റിന്റെ കാരണം അസഡറ്റി അത്സറായി മാറിട്ടേ ഇക് ഈ ഗ്യാസ് മൂത്ത് മൂത്ത് എന്നും ഗ്യാസും ഗ്യാസിന്റെ ഗുളിക കുടിക്കും ഇങ്ങനെ ഗ്യാസ് ഗ്യാസ്ന്ന് പറഞ്ഞിട്ട് ഇന്നട്ട് അതങ്ങനെ അൾസസഡറ്റി റ്റിയായി പിന്നെ അൾസറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറെ കാട്ടി പിന്നെ നാടന്മരുന്നൊക്കെ ഈ ഹോമിയൊക്കെ കുടിച്ചീനി
ഉം
അപ്പോ ഓല് പറഞ്ഞു കോൽപുളി ഒഴിവാക്കാന് അപ്പൊ പിന്നെ എവിടുന്നെങ്കിലൊക്കെ കിട്ടും ഇപ്പൊ ഞാൻ ഇക്കുറി ചോദിച്ചിട്ടുല്ല കൊടുന്നാ ഇതെന്നെ പിറുക്കിം കൊതും ഒക്കെ ആർത്തിട്ട് ഇങ്ങനെ ഇരിക്കും കൊടംപുളി പെറുക്ക ആർത്തിട്ട് കൂലാ.
ആ അല്ല അപ്പൊ നമ്മള് പീടീന്ന് ഉണക്കിയെല്ലേ വാങ്ങ?
ഞാൻ പീടിയ ന്നൊനല്ല വേങ്ങല് ഞങ്ങളെ ഇമമാന്റെോ ടെണ്ട് എന്റെ അൻജത്തിന്റേടെണ്ട്. അപ്പൊ ഒന്നാകെ ങ്ങട്ട് കൊണ്ടെരും മോളെ അടുപ്പിന്റെ വീതനോക്കെ ണ്ട് പീർക്കാർത്ത്ട്ട് വെയ്ക്കൂല ഇന്നാലും വേണ്ടില എങ്ങനെയൊക്കെണ്ട് ട്ട് ഒണക്കും. കണ ലിട്ടിട്ടൊക്കെ അങ്ങട് ഒണക്കി എടുക്കും ഉണങ്ങി ഇങ്ങട്ട് കിട്ടും. നല്ല അടിപൊളിയാണ് പിന്നെണെങ്കില് നമുക്കൊരു കൊല്ലത്തിന്ണ്ടാവും.
ഉം അത് ഞമ്മളെ വള്ളത്തിലിട്ട ഞമ്മളെയ് പുളിന്റെമാതിരി പൊതിർന്ന അലഞ്ഞു പോ യ് കിട്ടോ?
ഏ അങ്ങനെ അലിയലില്ല അത് ഇതാണ് ഇങ്ങനെ കറിയിലൊക്കെ കിടന്ന് തവള വീർത്തായിരിങ്ങനെ കെടക്കും - അങ്ങനത്തന്നെ കെടുക്കൽ ഇവിടെപ്പത് ശീലായി. ഇത് സാമ്പാർക്കാത് ഞാൻ കഷ്ണത്തിന്റെ പിന്നാലെ പരിപ്പിന്റെ പിന്നാലെ കാങ്ങാട്ട്ടും
ഔ അതാണെങ്കി ത്തിരി പോന്നൊരു പൊട്ടു പോരെ പെരും പുളിയല്ലേയ്കാരം. പെരും പളിയല്ലേക്കാരത്.
ഏഹ് ഏ ഉണക്കിയ അങ്ങനെ ഇല്ല്യവളെ കർപ്പ് കളറാവും. മഞ്ഞ കളർ ഇത് കുടംപുളി ഉണങ്ങി നീരൊക്കെ വറ്റി ഒണങ്ങിയാല്. കറുപ്പ് കളറും വീതനൊക്കെ വെള്ള കളറുണ്ടാവും ഉണക്കിയാല്.
ആഹ ആസിഡ് പൂളി ആയിട്ടെ പൂളി തട്ടിയിട് ലെ ആഹ
ഇന്നന് ക്കെന്താ മീന്?
ഇന്ന് മത്തിണ്ട് ബത്തലൂണ്ട് മത്തി മുളക് ട്ട്ക്ക്ണ്.
ഇക്കത് കണ്ടൂടെന്നെ നന്നാക്ക്ണത്. ബാക്കിയൊക്കെ മീന് നാ നല്ല വേം നന്നാക്കും.
ന്ന ഇച്ച് നേരെ തിരിച്ച ഇജ്ജ് വത്തലായ എത്രയാലും പെട്ടെന്ന് നന്നാക്കി കജും.
തെന്നെ
അയിനൊരു ടെക്ക്ണ്ട് ടിക്ക്ണ്ട് എനിക്ക് എത്ര പെട്ടന്ന് കയ്യും ആ വാലും മുർച്ചും തലെ എന്ന ഇന്ന് എന്താ കാട്ടിന്നോ രാവിലെ മദ്രസക്ക് കുട്ടീനെ പറഞ്ഞയച്ചേക് ക്കി വേഗം തിരുമ്പി ഉണക്കി കറണ്ട് പോവും പറഞ്ഞീനിന്നെയ്. കർണ്ട് കർണ്ട് പോയാ വൈന്നേരം അതുകൊണ്ട് അത് സത്യ പറ കറണ്ട് പോവും പറഞ്ഞോണ്ട് ഞാൻ കഴിച്ചിലായി അതുകൊണ്ടാ തിരുമ്പലും ഉണക്കലും കഴിഞ്ഞു. അല്ലെങ്കി അത് പിന്നെ വൈന്നേരം ആവോളം അവിടെ കടക്കും.
എല്ലാ അത് ഇങ്ങനെ മെഷീനിൽക്കെടക്കെടോ ഇന്റൊക്കെ കഥ അതന്നെ.
ഞാന് എത്ര എളുപ്പംന്നോ ഒരു മണിക്കൂ അര മണിക്കൂർ മുക്കാ മണിക്കൂറോണ്ട് തിരുമ്പലും ഉണക്കലും തോരടലും കഴിഞ്ഞു.
ആ അത് നന്നായി ഇത് ഇപ്പൊ അങ്ങനല്ല ഒരു ട്രിപ്പ് ഒന്നല്ലല്ലോ? ഇത് രണ്ട് മൂന്നും ട്രിപ്പ് ആവുമ്പോ ഒരു ട്രിപ്പ് പിന്നെ ഒരു വക ഇരുമ്പും ഒരു വക ഒലുമ്പി തോര ഉണക്കാട്ടിട്ടുണ്ടാവു അത് തോര ഇട്ടുമ്പോത്തെ ഒരു വക മിഷീനില് ഉണ്ടാവും അത് കറങ്ങ്ണ്. ലാസ്റ്റ് പിന്നെ നമ്മള് കുളിചിങ്ങ്ട്ട് പോര പിന്നെ അവിടുത്തെ അവിടെ അവ കെട് ക്ക. ഞാൻ പിന്ന മിക്കിയവാറുഏ അത് പിന്നെ എപ്പാളാ ഓർമ്മ വര്ണേ അപ്പണ്ട്.
ചെലപ്പോ അന്തിക്ക് ക ക്കാരും തോരിടല്. ആ അങ്ങൻതന്നെയാണ് ഇവടിം. അപ്പൊ പിന്നെ ആ ഇന്ന് പിന്നെ കറണ്ട് പോകുന്നില്ല പേടി മേല ഇടും. കറണ്ട് പോണ പേടിയൊണ്ട് വേഗണ് കഴിച്ചതാ അല്ലെങ്കി അവിടെ കിടക്കും.
പിന്നെ ചോറും കറിയൊക്കെ വേ അപ്പം ആയും ചെയ്തു.
ചക്ക കൂട്ടാന കഴിച്ച്ക്ക്ണ്ന്ന് ഉം ചോറും കറിയും എല്ലാം ആയിക്ണ് ട്ടോ ഇപ്പ മീൻകറി ഇങ്ങനെ കണ്ടപ്പ ചക്ക കൂട്ടാനണ് പൂതിയായി ചക്കണ് കൂട്ടാൻ വെച്ചു.
അതും കൂട്ടാൻ വെച്ചാ?
അതും കൂട്ടാൻ വെച്ചൊക്കെ തിന്ന് കട വമ്പിച്ച് കടക്കാണപ്പോ.
അത് ചക്ക എടുന്നപ്പൻക്ക് കിട്ടി?
ചക്ക മൂത്തച്ചെൻ്റോടെ ഇണ്ട് ഇഷ്ടം പോലെണ്ട്. പൗത്തും ചാടിയൊക്കെ പോണണ്ട്.
ആ അന്നതിച്ചു പോയിട്ട് ആരട്ട്?
അത് അവിടെ മുപ്പര് കൊണ്ട്ന്നന്ന ഓലിട്ടുംങ്ങാണ്ട്. റോട്ട് കൂടെ കൊണ്ടരണ്ടേ റോട്
ഏ ഒരുമണിക്ക്. ഒരു അഞ്ചിൻറ്റോണ്ട് ചക്ക വെട്ടി പൊളിച്ച് ചോളാ ക്കി കൂട്ടാനാകി തിന്നു കഴിഞ്ഞ്. ഇക്കെന്താന്നാവോ ചക്കപ്പണി എന്നെ എനിക്ക് ഇഷ്ടല്ല.
ഏ ഞാനേ ഞാനൊരു ചക്ക ഫുള്ള് എത്തിരിഞ്ഞ് ഞ്ഞ് അരിഞ്ഞ് എന്താ പൊരിച്ച് കുപ്പിയിലാക്കി വെച്ചു ആക്കെ തിന്ന് കഴിഞ്ഞുട്ടോ.
ഞങ്ങള് ഒരാഴ്ച മുന്നേ ഇവിടെ പൊരിക്കലന്നെയേന്ന്. എന്നിട്ട് ഫാത്തിമാക്ക് ഒരു പറച്ചിലാണ് എന്ത് പിന്നെ അന്റൊരി എന്നൊരു ചപ്പക്കപ്പൊരി എവിടനിന്നിട്ടോ ഉടക്ക് മര്യാക്കണം കൂടുന്നന്നാ വരാക്ക് വ്ട തിന്നേനി
അത് നല്ല രസല്ലേ ചൂടോ ചൂടോടുക്ക ഇങ്ങനെ തിന്നാനേ നല്ല രസ അങ്ങനെ തന്നെയാണ് പള്ള നർച്ചങ് തിന്നും ച്ചു പൊരിച്ചാ പിന്നെ
പള്ളർച്ചട് തിന്നും ഞാൻ എന്നിട്ട് കൊർച്ച് ചെലപ്പണ്ട് പൂത്തിയക്കും ഇപ്പളേയും പൂതിയാ മുത്ത അവിടെ ഇന്റെ ചെ ഇന്റെ ചി ചിറി നിക്കട്ടേ ചെല നേരത്ത് ഉച്ചക്കൊക്കെ ഇക്കൊ അങ്ങൻത്തന്നെ ഇപ്പൊ ചോറയിച്ചിട്ട് ആ ൻക്കും എന്താങ്ങന ആ ഇക്കു അങ്ങൻതന്നെ ആ ചോറ് തിന്നാ മോളേ ഇക്കിങ്ങനെ ചിറി ഇങ്ങനരിക്കും ഇപ്പൊ ഇന്നാണെങ്കി സ്കൂൾ എടോ ഒന്നരക്ക് വിട്ട്ക്ണ്. ഇവിടെ മീറ്റിങ്ങാണ് എന്നട്ടതാ വന്ന്ക്ക്ണ് ഇപ്പൊ അമ്പത് പരക്ക് ഇവിടങ്ങനെ കെടന്ന് കുത്തി മറിഞ് മറിഞ്ഞ് മറിഞ്ഞ് ഇപ്പൊ അസർ ബാങ്കൊട് കാ നേരത്തട്ട് കിടനോറങ്ങാ
മീറ്റിങ്ങിന് പോണ്ട
ഞാൻ പോണോന്നുല്യാ അത് മറ്റേ വലിയ പപിടിയെ
പി ടിഎ ആ പിടിയെ മീറ്റിങ്ങിന് പോണൊന്നില്ല മറ്റേ ക്ലാസ് മീറ്റിങ്ങിനാണെങ്കിൽ പോണോള്ളു
പോയി ന അ ഇത് ഇതപ്പള എന്ന ആദരവും ഉം ഉം അത് ഇതൊക്കെ കൊടുക്കും
ഇതോലെ സ്കൂളിന്റെ കണക്കും കാര്യം പറയണ മീ മീറ്റിങ്ങ് ഇപ്പൊ കേക്കണംന്നൊന്നുല്ല ഉം നിങ്ങൾക്ക് ഇങ്ങളെ പെരി ചക്കണ്ടോ ഇവടെ ചക്ക ണ്ട
ഏ ഇവിടെ ചക്കണ്ട് ഇവിടെ വല്ലാത്ത ചക്ക കഴിഞ്ഞന്റെസം ലാസ്റ്റ് ആണ് വിരിയ ലാസ്റ്റ് ആണ് അപ്പൊ അതങ്ങനെ വിഗ്ഗ്ന് കൊങ്ങിലാണ് നോക്കിയാ കാണും കൂടല്ലേ ങ്ങനെ കാക്കകളൊന്നൂ കൊത്തി നേരണ്ട് പോത്ത ചക്ക പൊന്തിച്ചു കൊണ്ടരണ പണി
ഹി ഹി ഹി ഏ അപ്പൊ എന്താ ആർക്കും മാണ്ടേ മണ്ട്യോൾക്ക് കൊണ്ടോയിക്കൂടെ ഏ
ആര് കൊണ്ടോണ് മേലേന്ന് നല്ല റസല്ല ചക്ക ഒരേസം പ്പം അടത് കോർചീസം മുന്നേ പൊ ത്ത് കൊത്തി പറിച്ച് മുറിച്ച്
ആ
ഇപ്പം എന്ത് രസൂയത് പ്പം ഒരാളിന്റെ മോനും സ്കൂൾട്ട് വന്നേക്കാണ് ഇബട ചക്കമണം ണ്ട് ഇമ്മ ചക്കട്തരോ ചക്ക ഇബടെ ഓടോ ണ്ടോ ലോ ഒന്നുല്യന്നാണ് പാറിനെ ചക്കമണംണ്ട് ന്ന് അപ്പ എന്താ ചക്കന്റെ സ്മെല്ല് പോലത്തൊരു നല്ലൊരു അത്തറുണ്ട് അതാവും മാണേങ്കി ആയിൻ ചക്കക്ക് തോന്നിയിട്ടുണ്ടാവുന്ന ചക്ക പൊളിച്ചിക്കുന്ന ങ്ങള്ചക്ക കാട്ടിക്കണം ന്നൊക്കെ പറയിണ്ട് ഇവിടെ അടുത്ത പേരില് തണ്ട എല്ലാം വുഗു ണ്ട് അതും ഞങ്ങൾ തൂ ടൂക്കാ ഞ അങ്ങ താടർ പിരാന്ത്ടുച്ചും കൊറച്ച് പീക്കമാല നല്ല കടുന്നലും ഉണ്ടാവും അതിൻ്റെ ചോട്ടില് നല്ല മതരള്ള ചക്കിൻ പ്പ തേനീച അയ്മലിംഗനെ ആർക്ക്ണ് കാണാ വീണട്ക്കണ ചക്കമ്മെ ആ വരിക്കേന് പയല്ല ഞങ്ങളതും വ ചക്ക എന്തിന്റെ മണന്നറിയ നല്ല പൈനാപ്പിളിന്റെ മണണ് പിന്നെ നമ്മള് ഏ തിന്നുമ്പോളും നല്ല രസുണ്ട് കുട്ടികൾക്കൊക്കെ മടുക്കലില്ല അതുകൊണ്ട്ത്തിപ്പോച്ചാൽ ആതണെങ്ക മേലെ ഇടും ഇപ്പ ആ വേജന്റെ എളച്ചനന്നെ കയറും പറഞ്ഞിട്ട് കാര്യല്ല ഇപ്പ മയങ്ങനെ പെയ്തിട്ട് കുതിർന്ന്ങ്ങനെ നിക്കല്ലേ ഇടത നോക്കിട്ട് അപ്പൊ വിചാരിച്ച പേടിയന്ന്
പൗത്ത ചക്കല്ലേ ആ് മിക്സിൽ അരച്ചങ്ങാണ്ട് അപ്പം ചൂടല്ണ്ട ങ്ങള് അട ഉണ്ടാക്കലുണ്ടോ
പറഞ് ഞാനങ്ങനെ ചെയ്യലില്ല ഇവിടെ ഇവിട അതൊന്നും കുട്ട്യേക്കറ്റൂല അടാ ന്നറഞ്ഞത് അടാ കൂട ഒന്നും പറ്റൂല ഓൽക്ക് അവര ഉണ്ടാക്കി പൊരിച്ചലുവട ഇവടെ കട്ട്ലായിറ്റ് എർച്ചി വെച്ചിട്ട് എന്ത് കളി കളിച്ചോ ന്നലെ കട്ലയിറ്റേനി മിഞാന്ന് മൂന്ന് കിലോളം ഞാന് ഞാൻ പറഞ്ഞീലെ. അന്ന് ഇതേനി പോത്തേനീന്ന് ഞാന് പുയ് വേവിച്ചി രണ്ട് മൂന്ന് വലിയ പീസ് എടുത്തിട്ട് ഞാന് ഈ ന്നാര് നല്ലർച്ചില്യേ അയിന്റെ പീസ് അയിലങ്ങനെ ഇട്ടീനി ആവന്തപ്പ വന്ത്ന്ന് കണ്ട ഞാൻ കണ്ടാണ് മാറ്റ്യേച്ച് ചൂടൊക്കെ ആറിയെന്റെസം ഞാന് പിന്നെ വെയ്ന്നാരോക്കെ ഫ്രിഡ്ജ്ക്ക് വെച്ച് ട്ട് ന്നലെ ഞാന് വൈകുന്നേരം തന്നെ അസർക്കേഷം ഞാന് ഉള്യോക്കെ വാട്ടി ഉർളങ്ങെങ്ങൊക്കെ പൂയ്ങ്ങി ഒക്കെ ഒക്കെ കയിഞ്ഞീനി ഒക്കെ കൊണ്ടെര്ച്ച് ണ്ടാക്കി കട്ലറ്റ് പള്ളർച് ണ്ടാക്കി എല്ലാരും പള്ളർച്ച്ന്ന് പിന്നാരും ചോറെയ്ച്ചീല അതെണ്ടായി മിനിയാന്നെന്തേനി അ മിനിയാന്ന് ബ്രോസ്റ്റും അപ്പൊ ചോറുമ്പാക്കി ആഹ ഞാൻണ്ടാക്കി. ഇഞ്ഞി ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ വിൾച്ചോണ്ടി ന്നാല്